അതെ കോ ആഹ് കോള് കട്ടെയ്യെര്ത് ട്ടാ
ആഹ് പിന്നെ എന്നാ ഉണ്ട് വേറെ വറ്ത്താനൊക്കേ
ആഹ് നല്ലതന്നെ സുഖായിട്ട് പോണു ആഹ് ഉം പിന്നെ പിത ആഹ് അല്ല രാത്രി
നല്ല മഴയായിരുന്നു ഇല്ല ആഹ് ഇങ്ങോട്ടേയ്ക്ക് ഇന്നാ മഴ ഇച്ചിരി ഇന്ന് ആശ്വാസവുണ്ട് കൊറവുണ്ട്
അഹ് ആഹ് ആഹ് താൻ കിട്ടോങ്കി
നല്ല മൂടി കെടക്ക്‌ന്നേ ഉച്ച കഴിഞ്ഞ് എന്തായാലും നല്ല മഴക്കെ പെയ്യുവായിരിക്കും
ആഹ് അതെ ഇവിടെ അതെ മൂടി കെടക്കാണ് ഇന്നാലും ഇന്നലെ ഇന്ന് ഇടി ഒക്കെണ്ടായി രാവിലെ തന്നെയ് നല്ല
രാവിലെ ഇടി ഉണ്ടായിരുന്ന് അല്ലേ
ആഹ് ഭയങ്കര ക്കേര്ന്നു
ആഹ് ഇങ്ങോട്ടൊന്നും എന്നാ രാവിലെ ഒന്നും ഇല്ല ഇന്നലെ ഒരു ഉ ആഹ് ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോ നല്ലൊരു ഇടിയും മിന്നലൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം പക്ഷെ അത്രയില്ല
ഇവിടെ ഇന്ന് രാവിലൊയിരുന്നു രാവിലെ നല്ല മഴയായിരുന്നു
ആഹ് അതാ അതിന്റെ ഒരു തണുപ്പ് മൂടെ ലൊക്കെ ഇങ്ങെ ഞങ്ങളുടെ നട്ടിലേക്ക് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു ഉം
അടിപളി
ആ കുട്ടികളൊക്കെ എന്ത് യ്യാ എല്ലാവാരും സുഖമായിട്ടിരിക്കുന്നോ
ആഹ് അല്ല സുഖമായിട്ടിരിക്കുന്ന മക്കളൊന്നാണെങ്കി എനിക്ക് പേരകുട്ടികളൊക്കെ
പേരെ കുട്ടികളൊക്കെ ഇവിടെ ഞങ്ങളും അതെ ഇവിടെ അച്ചമ്മയുടെ വീട്ടിൽ നിൽകുവാ അച്ഛമ്മയും പേര കുട്ടികളൊക്കെ ആയിട്ട് ഇവിടെ ഇന്ന് എല്ലാവരും കളിക്കുന്നു
ആ ആ ആ ആ ആ ഈ രണ്ട് മൂന്ന് പേര കുട്ടികൾ അവര് ഒരാളുടെ ഇണ്ട് ഒരാള് രണ്ടാ മൂത്താൾക്ക് രണ്ട് കുട്ടികളാ
അവര് ഇവിടെല്ല പൊറതാണ് അവര് അവര് ബഹറയിനില്ലാണ് ഇല്ല അവർ പ്പ ബഹറൻ ല്ല ജൂലൈ
ആഹ് ആ ശരി ശരി അവര് വരുമ്പോൾ നല്ലൊരു ആഘോഷം ആയിരിക്കും അല്ലെ
ആഹ് ആഹ് വന്നാൽ ഇപ്പം ഭർത്താവിൻ്റെ വീട്ടിലോയിരിക്കുവല്ലേ എന്നാല്
ആഹ്
ഓ സരി അങ്ങട്ട് അവരും താമിക്കുന്നടത്തൊക്കെ പോയിട്ടുണ്ടോ ബഹറിലൊക്കെ അങ് പോയിട്ടുണ്ടോ
ഞാൻ പോയിട്ടില്ല അതെ ഇല്ല ഞാൻ പോയിട്ടില്ല രണ്ടാമത് അവളുടെ പ്രസവം അവിടെയിരുന്നു രണ്ട് മൂന്നന്ന് വെച്ചാ കൊറ വൈകിയാണ് സഹിച്ചു മൂത്തയ്ൻ പതിമൂന്ന് വയസ്സായി ഇപ്പ മറ്റേ കുട്ടിക്കിപ്പൊ ഒരു വയസ്സ് ആവണള്ളൂ ജൂണിൽ കാവൊള്ളൂ അപ്പൊ എനിക്ക് പോവാൻ പറ്റില്ല ഞാനേ വീട്ടിൽന്ന് അങ്ങനെ പോവാൻ പറ്റുന്നരു സിറ്റുവേഷനല്ല
അപ്പ പോവാൻ പറ്റില്ല എനിക്ക് ഹലോ ഹലോ ഹലോ